കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ഉം പിന്നെ എന്തോണ്ട് വിശേ
ആഹ് മീൻ വിശേഷം നമുക്ക് മീനൊക്കെ ഇവിടെ ഇങ്ങനെ കിട്ടും എങ്ങനെ വേണേങ്കിലും കി ട്ടും നമ്മള് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാല് ഏഹ് നമുക്ക് വീട്ടിൽ കൊണ്ടന്ന് അവര് വൃത്തിയാക്കിത്തർ പാഴ്സൽ ചെയ്ത് തരും അത് നമ്മൾ ഉപയോഗി അറിയില്ല എല്ലാം ചെയ്യുന്നവരുണ്ട് പിന്നെ നമുക്ക് വണ്ടിയില് സ്കൂ ട്രെയിനില് പിന്നെ ഓട്ടോയില് പിന്നെ അതുപോലെ പിക്കപ്പയില് ആഹ് അങ്ങനെയുള്ള പല ആഹ് പല വണ്ടി നമുക്ക് വീടുകളിൽ കൂടെ മീൻ വരും.
നമ്മക്കൊക്കെ ഇവടെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് കണക്ക്.
ആഹ് ഇവടെ അതെ ഒരു കിലോ മത്തി ഒന്നര കിലോ നൂറ്റി അറുപത്, നൂറ്
എന്നല്ല നിങ്ങൾക്കൊക്കെ അവടെ കിലോ കണക്ക്നല്ലേ?
ആഹ്
ഉം നമ്മക്ക് അങ്ങനെല്ല നൂറ് രൂപയ്ക്കാ പറിച്ച മാർക്കറ്റിലൊക്കെ പറക്കി വെക്കുന്നുണ്ട് നൂറ് രൂപ പിന്നെ കൊറച്ച് അങ്ങനെ രൂപ കണക്കിനാണ് കിലോ കണക്കല്ല.
ആഹ് ഇവടെ ഒരു കിലോയ്ക്ക് നൂറ് രൂപ, നൂറ്റി അറുപത് രൂപ തൂക്കുന്നു തൂക്കുന്ന അ നുസരിച്ചുള്ള മീന്റെ വെല പറയുന്നു ഏഹ് പിന്നെ ഹ് ഇവടെ ചന്തേൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഏത ഐറ്റം വേണേലും തരും പിന്നെ കടകളിലും മാർക്കറ്റ് പോലെ ചെറിയ ചെറിയ ഷോ പൊ പോലെ വെച്ചിരുന്ന കൊടുക്കുന്നടോ ഉണ്ട് ഏത് സൈസില അങ്ങനെ വേണങ്കിലും മീനും കിട്ടും എറച്ചിം കിട്ടും എന്തും കിട്ടും.
ഉം ഉം നമുക്ക് ഉം നമുക്ക് അങ്ങനെ ഇപ്പം ക ക ഷോ ഉപ്പുകളൊക്കെ ഇട്ടിട്ട് മീൻ മാത്രം വയ്ക്കുന്ന കടകളുണ്ട്. അവടെയക്കെ തൂക്കിയാ കൊടുക്കുന്നേ ഉം അവടെക്കെ തൂക്കി തൂക്കി തന്നെ കൊടുക്കുന്നത്.
ഇവിടെ നമുക്ക് ഈ ഒരു എറിയ അങ്ങനെ ഈ ഒരു അങ്ങനെ എന്ത് ഒരു ഹേ ഈ വെല പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല.
ആഹ് ഇല്ല ല്ല ആഹ് കേട്ടിട്ടുണ്ട് ഉം
ഇവടെ നമ്മക്ക് ഹേ മ മീ പിന്നെ മീനൊക്കെങ്ങ് പ റഞ്ഞാലും നല്ല ഒരു സമയത്തൊക്കെ ഇച്ചിരി മത്തിയക്കെ ഈ കഴിഞ്ഞ ഒരു ഒരു മാ ഒരു പ ത്തുപതിനഞ്ച് ദിവസം മുമ്പ് ഒരിട സമയത്തൊക്കെ അത്യാവശ്യം മത്തിയൊക്കെ നല്ല പനഞ്ഞളോട് കൂടി
ആഹ് വല്യ മത്തി കിട്ടായിരുന്നു ആഹ് നല്ല അന്ന് ആഹ് ഒരു മാസം മുമ്പ് വരെ നമുക്കും കിട്ടി നല്ല മുട്ട മത്തി.
ആഹ് നല്ല പലഞ്ഞിലും ആഹ് മൊ ട്ടയും പ്പ പിന്നെ മത്തിയും കൂടെ തന്നെ ഉണ്ടെങ്കിൽ രണ്ടു പേർക്കെ ഉണ്ടായിരുന്നു.
ആഹ് ആന്ന് വല്യേ കറി വെച്ചാലും നല്ല ടേസ്റ്റാ പൊരിച്ചാലും നല്ലതാ. ഇപ്പൊ പക്ഷെ ഇപ്പം വരുന്നില്ല ഇപ്പൊ കാണുന്നില്ല.
പിന്നെ മീൻ അത്ര നമുക്ക് നല്ല ഇതായിട്ട് കിട്ടുന്നുല്ല ഇവിടെ അങ്ങനെ അത്ര നല്ല മീനുകളൊന്നും വെല്യേ സത്യം പറഞ്ഞ് കഴിഞ്ഞാ എന്നാണെങ്കിലും പഴകിയ മീനുകളൊക്കെ തന്നെ കിട്ടുന്നത്.
ഓഹ് വരുന്നത് നമുക്ക് ഇവടെ ഫ്രഷ് മീൻ കിട്ടും അടുത്തൊക്കെ കടലൊക്കെ ഉണ്ട്.
ആഹ് എനിക്കത അറിയാം പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. നമക്ക് ഒരിക്കലും അങ്ങനെ കി ട്ടാനും ഒരു വഴിയില്ല ഇവിടെ പിന്നെ അല്ലെങ്കി
ആഹ്
വളത്ത മീൻ ഏഹ് ഈ മൊ വാള, ഏട്ടക്കൂരി, മുഷി, സെലോപ്പി അതൊന്നും നമുക്ക് വായി ആഹ് അതൊന്നും നമുക്ക് വായി അല്ലല്ല ആഹ് ഞങ്ങൾക്ക് ഇഷ്ടല്ല. നമക്ക് ഇഷ്ട അല്ലാത്ത കൊണ്ടാണ് പിന്നെ ഇച്ചിരി ഒരു ചെറിയ ഒരു അമ്പത് ശതമാനം ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത് സിലോപ്പിയ മീൻ മാത്രേ ഉള്ളൂ.
ആഹ് അതേ ഉള്ളു പിന്നെ ഇച്ചിരിങ്ങളും കൊള്ളാവുന്ന സിലോപ്പ്യ. പൊരിച്ചാ കൊള്ളാം
ആഹ് അപ്പൊ പൊരിച്ചാ മാത്രേ കൊള്ളത്തള്ളൂ. ആഹ് അല്ലാതെ വേറെ ഒരു സാധനം നമുക്ക് ഇഷ്ട അല്ലാത്തത് കൊണ്ടാ പഴകിയയിലാണേലും മറ്റേ മീനുകൾ മേടി ക്യുന്നത് ഉപയോഗിക്കുന്നത്
ഓ
ഉം നമുക്ക് അങ്ങനെ കിട്ടാനില്ല ഇവിടെ
ഉം
പിന്നെ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പം ഹ പിന്നെയും കൊള്ളാവുന്നത് അപ്പ ഫ്ര ഷോട് കൂടി നമുക്ക് കിട്ടുന്ന ആണല്ലോ ന്നോർത്തോണ്ട് ഓടിപ്പോയി ചിക്കൻ അങ്ങ് മേടിക്ക്യും. ആ പിന്നെ പോത്തറ ആണെങ്കിലു നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും ഒന്നും തന്നെ മെട്ടും കാര്യങ്ങളൊന്നും കാണത്തില്ല.
ഒ ഓ ഓ ഓ ഓ
അത് കാര്ണം കൊണ്ട് നമുക്ക് പിന്നെയും തമ്മി പേരൊന്നും നോക് ക്കുമ്പം ഈ ചിക്കനേ ഒള്ളു. ഏഹ്
ഉം അത് സത്യാണ് ഇല്ല ഇല്ല നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നു ഇല്ല
ഉം
നിങ്ങൾ അല്ലാതെ ഡ്രസ്സൊക്കെ എടുക്കുന്ന ഓൺലൈനാണോ അതോ ഷോപ്പിൽ പോയി എടുക്കോ.
അതും എല്ലാ കൂട്ടവും എല്ലാ രീതിയിലും നടക്ക് കാര്യം കടേല് പോയി എടുക്കും. കടേല് ഇപ്പം നമക്ക് കടേ പോയി എടുക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ഇപ്പം ഇവര് മൂന്ന് പെൺ പിള്ളാരാ.
ആണൊ
ഒരു സെക്ഷനില് ഇത് വരുമ്പോ മൂന്ന് ഇങ്ങനെ കോമ്പൊ ആയിട്ടൊക്കെ വരുന്ന മോഡലൊക്കെ നോക്കീട്ടൊക്കെ എടുക്കും. ഓൺലൈനായിട്ട് റേയ്റ്റ് കൊറഞ്ഞൊക്കെ കാണുമ്പ
ഓ ഓ ഓ ഓ ഓ
എടുക്കും. പിന്നെ കടകളി പോയി എടുക്കാറുണ്ട്. പിന്നെ വെറിയ ചെറിയ ഇപ്പം
ഒന്നും പെൺങ്കു കുട്ട്യേളെ എവിടെ മൂത്താളുടെ ഇളയാൾക്ക് ഇടുകയും ചെയ്യാലോ കൊറച്ച് ചെറുതായാലും.
അപ്പാ എല്ലാം കൊറച്ചല്ല എല്ലാം തന്നെ ഒരുമാതിരി പെട്ടെന്ന് എല്ലാം മൂ ത്താൾക്കാരുടെ സെറ്ററുകള്, തൊപ്പികള്, സോക്സുകള്, സർവ എത്രാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരുപ്പാണെ പോലെ അവര് നശിപ്പിക്കാതെ അത്യാവശ്യം പുറത്തു നേറ്റിയിടാന്ന എന്നുള്ളത എല്ലാം മാറി
ആഹ് അങ്ങനെല്ല മൂന്ന് പേരോട് പെൺകൊച്ച ങ്ങള ന്റ അടി കൂടത്തില്ല
അടി കൂടത്തിൽ നിന്ന് കൂടത്തില്ല. എങ്കിലും ചെറിയവള് ഇച്ചിരി ഒരു അവർ മൂത്തവർടെ സാധനം വേണം എന്നൊക്കെ ഉള്ളൊരു പാശയക്ക മൂത്താക്ക് എട്ട് വയസ്സ്
ആഹ്
കുഞ്ഞുങ്ങളാ ന രണ്ടാമത്തത് നാാലു വയസ്സ്. ഏറ്റവും ചെറുതിന് രണ്ടര ആഹ് രണ്ടര വയസ്സ്. അത്ര ആയിട്ടൊള്ളു.
ലക്കി അമ്മയാണ് മൂന്ന് പെൺട്ട്യേള്
ആ അതെ അതെ രസ ഉണ്ട് നമുക്ക് കൊഴപ്പൊന്നുല്ല നമുക്ക് ഒത്തിരി ഇച്ചിരി പാടാണ് ഓടി വ ക്കാനായിട്ട്. പിന്നെ വേറെ കുഴപ്പൊന്നുല്ല പാടാന്ന് പറ്ഞ്ഞ് ബുദ്ധിമുട്ടൊന്നല്ല ബക്ക് എല്ല ങ് വരുമ്പത്തേക്കും വൈന്നാരം ആകുമ്പത്തേക്കും കാലങ്ങല്ലാം കട്ടുകഴസങ്ങ് ഒരു മടുപ്പാവും കാട്ടിൽ കാണുമ്പഴേ കെടക്കും ഒറങ്ങാന്നല്ല വീണു.
ക്ഷീണം ക്ഷീണാണ് മൂന്നും അല്ല നോക്കണ്ടേ. അവര മൂന്ന് ആ ഉം ആയിട്ടിട്ടില്ല. ആഹ് ആന്ന് ആന്ന് അമ്മ
ആഹ് ആഹ് എന്തേലും ഏതേലും ഒന്ന് ചെറുതായിട്ട് മൂത്തോള് ചെയ്യൂന്ന് പറഞ്ഞാലും. ആ എല്ലാത്തിനും തന്നെ.
അത്രല്ലേ ഉള്ളേ.
ആഹ് ഷഡിയൊക്കെ ഇടും എല്ലാം ഇടും പിന്നെ മു കുഞ്ഞുവരെയക്കെ പിള്ളരോട് വഴക്കൊന്നും ഇല്ലാതൊക്കെ അത്യാവശ്യോക്കെ എന്തേലും. ല്ല നോക്ക എന്നാലും എല്ലാം ആഹ് ഉത്തരവാദിത്തം നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണല്ലോ.
എല്ലാം ചെയ്തൊടുക്കണം.
കഴിക്കാനാണെലും കൊടുക്കുമ്പം. മൂന്നു പേർക്കും എല്ലാരും പറയും എനോട്‌ എപ്പഴും പറയും അങ്ങനെ നീ പഠിപ്പിക്കരുത്. ആ കഴികതന്നെ കഴിപ്പിച്ചു പടി പക്ഷെ ഇവര് മൂന്നു പേര്ഇവിടെ ഇരുന്ന്. മൂന്ന് നേരത്തെ ഭക്ഷണംഅഒരു നേരം കഴി ക്കു മ്പഴേ വൈന്നേര ആവും അ അതും കൂടാതെ ആ പിന്നെ മറിച്ച് കളയുന്നു.
ആ ആആഹ് ആ അല്ല നമ്മള് ശ്രദ്ധിച്ചില്ലേലെ എല്ലാ ഒന്നും അവര് കഴിക്കത്തൂല്ലാ.
ആ അവര് കഴിക്കത്തില്ല അവര് മറ ആ അവര് മറച്ച് കളയും കഴിക്കത്തില്ല. ആ പിന്നെ തട്ടിമറിച്ച് ഒരാളുടെ പാത്രത്തില് ഒരാള് ഒഴിച്ചു.
ആ അങ്ങനൊക്കെ അവ് സൂ ഉം
അപ്പൊ അങ്ങനെ വന്നഴിയുമ്പോ ആ പണി നമ്മക്ക് വരും. എല്ലാത്തിനും കൂടെ ഒരു ചെരുവത്തില അപ്പേ അപ്പൊ വേറരു കാര്യോണ്ട് മൂന്ന് പേർ ക്കും മൂന്നിഷ്ടങ്ങളും ഒണ്ട്.
ആ ആ ഹാ
ഇപ്പൊ ഇഷ്ടങ്ങളന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പൊതുവെ ഒരു കറിയങ്ങളും കാര്യങ്ങളും എല്ലാം ഒണ്ടാക്കും സ്പെഷ്യൽ അങ്ങനെ ഇപ്പൊ എല്ലാം തന്നെ എ രു കൊറച്ചും കൂട്ടി അങ്ങനെക്കെ ആയിരിക്കും വെക്കുന്നത്.
ആ
എന്നിരുന്നാലും ഇപ്പൊ മൂത്തോക്കൊക്കെ ആണെ ഇച്ചിരി മോരി കറിയൊക്കെ ആണങ്കിലും. വേറോരു ഇഷ്ടം.
ആഹ്
ആപിന്നെ
പെരികും
ആ മറ്റരാക്ക് അങ്ങനെ കഴിക്കുമ്പോ കൊടുക്കുമ്പം ഇതെന്ന് പറയുമ്പോ ഒന്നിച്ച് കൊടുക്കുമ്പോം എല്ലാവരുടെയും കറിയും. ചോറും എല്ലാറുടെ വൈറ്റില് പോയ്ക്കോലും.
ആപൊക്കോളു മീന് നമ്മളങ്ങനെ എട്തു കുഞ്ഞിലായിരിക്കും മീൻ മക്കള് കുഞ്ഞായിരിക്കും മീൻ കഴിച്ചിട്ട് മീനോട്‌ ചോറ് നാത് വെച്ചങ് കൊടുക്കുവായിരുന്നു.
അവക്ക് ഞാ കൊടുക്കും.
ആഹ് അവക്കെയങ് കൊടുക്കും.
ആ ഇത് സാമ്പാറ് വെച്ചാ മൂത്തവള് സാമ്പാറിന്റെ ചാറ് മാത്രംമ ഇച്ചിരി കഷ്ണം എല്ലാം അവിടെ വെക്കും.
ആഹ് ഹാ ഹാ ഹാ ഹാ
കുഞ്ഞോളുമാർക്കാണെങ്കില് ഏ ചാറ് വേണ്ട കിഴങ്ങ് മതി
ടസ് ആഹ് കെഴങ്ങ്മതി ആഹ് അങ്ങനെയൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആഹ്
ഇത് ചാറ് ഒഴിച്ച് കിഴങ്ങ് ഒഴിച്ച് നമ്മള് ഉരുട്ടി ഓരോ വായം കൊടുക്കുമ്പോ മൂന്ന് പേരും
കഴിച്ചോളും
ആഹ് വന്ന് വന്ന് മേടിച്ചുകൊണ്ട് പോക്കോളും നമ്മുടെ പണി തീർന്നു അവരുടെ വയറ് നറഞ്ഞു ന്നുള്ളൊരു സമാധാനം നമുക്ക്
ആഹ് സത്യാണ് ഉം ഇളയാള അപ്പ സ്കൂൾല് ആക്കിയതല്ലേ മൊ രണ്ടു പേര് സ്കൂളിലോട്ടായി
ആഹ് ഞാന് വർക്ക് ചെയ്യുന്നുണ്ട് ഫോട്ടോഷോപ്പ് ചെറിയ ഒരു ഇതുണ്ട് അപ്പൊ പത്തൂസൊ കയിഞ്ഞ് ലീവും കാര്യങ്ങളൊ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാ അപ്പൊ അവിടെ ഡേക്കെയറി പോകുന്നുണ്ട് ടെക്കെയറി കൊണ്ട് വിട്ടിട്ടാ ഞാൻ പോകുന്നത് ഏഹ് ഡേ ഉം അവളുടെ കാര്യങ്ങള് അത്യാവശ്യൊക്കെ അവളും ചെയ്യുഅവളുടെ കാര്യങ്ങളെല്ലാം തന്നെ അപ്പി ഇടണം മുള്ളണന്നൊക്കേ
ഓഹ് ഹോ ഡേക്കെയേറിലാവുമ്പോ ഒര് ഉം ഒര് ആഹ് ഡിസ്പ്ലിൻ ഒക്കെ ഉം വെര് ആഹ് ഉം വരല്ലേ
ആഹ് വരും വരും അത് നമ്മടെ കൂടെ നിക്കുന്നത് പോലെ അല്ല പിന്നെ ഞാനങ്ങനെ ജോലിക്ക് പൊ പൊയ്ക്കൊണ്ടിരുന്നായോണ്ട് പിന്നെ കളയണ്ടല്ലോ അത്യാവശ്യം ചെറിയൊരു ഓടുന്നുണ്ട് അങ്ങനെയങ്ങ് പോകുന്നു
ആഹ് നല്ലേല്ലേ
ഉം ഇപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് അവളെ ഇപ്പ സ്കൂളിലോണ്ട് വിടാറാവൂലേ
ആഹ്
പിന്നേ അവരുടെ മൂത്തവരുടെകൂടെത്തന്നെ പൊക്കോളും വന്നോളും രണ്ടു പേരും ഒരു സ്കൂൾലാ
ഉം അപ്പം വൈകിട്ട് വരുമ്പം വിളിച്ചോണ്ട് പോരും മക്കളെ കൂടെ കൂട്ടിക്കൊണ്ടരോ
ആഹ് മൂത്തോളുമാര് രണ്ട് നമ്മളെ വീടിന്റെ മിറ്റത്ത് വന്ന് ബസ്സ് എറങ്ങും ഞാന് അഞ്ചര ആകുമ്പം വരും അവര് അഞ്ച് മണിയാവുമ്പം വരും
ഓഹ് ഹൊ ഹൊ ഹൊ
വന്ന് കേറി ഇവിടെ ഇരുന്നോളും കഥക് തൊറക്കും പൂട്ട് തൊറക്കാനൊക്കെ അറിയാം പൂട്ട് തൊറന്ന് ച്ച് കേറി ഇവിടെ ഇരുന്നോളും അത്യാവശ്യം ഒന്ന് ബാഗൊക്കെവെക്കുന്നസമയ ആവുമ്പത്തേ അഞ്ചേ ഇര് ബത് ആവുമ്പത്തേന് ഞാനിവിടെവരും
അടുത്തൊക്കെ വീടുകളൊക്കെണ്ടോ
ഇഷ്ടം പോലെ അടുത്ത വീടുണ്ട് പരിചയക്കാരുണ്ട് കൂട്ടുകാരുണ്ട് അവിടെ എവിടെയൊക്കെ അപ്പുറത്തുണ്ട് പിന്നെ അങ്ങോട്ടു ഇങ്ങോ ഒന്നും പോകുകയില്ല വരിക ഇല്ല ഒന്നുല്ല വരും എന്തോ ആഹ് എന്തേ നമ്മള് ഏഹ് ഗെയ്റ്റ് ഇല്ല കേറുന്നത് വീടിന്റെ അവിടുന്ന് കേറി രണ്ട് മൂന്ന് വീടിങ്ങനെ അടുത്തടുത്തൊക്കെ ഇരിക്കുന്നത് അങ്ങനുണ്ട്ന്നോ ആഹ് പേടിക്ക അപ്പുറത്ത് തൊ ട്ടടുത്തു താമസിക്കുന്ന ആണേലും ഒരു മോളും അഞ്ചു വയസ്സുള്ള ഒരു മോളും ആ പെൺകൊച്ചും തന്നെ ഒള്ളു പുള്ളി പൊറത്താ
ആഹ് ഹാ ഹാ
കേരളോണ്ട് നമക്ക് വല്യേ ശല്യങ്ങളും കാര്യങ്ങളും പേടിക്കാനും അത്ര വലിയൊതൊന്നുമില്ല കൊച്ചാണേല് എപ്പഴും മൂന്നര തൊട്ടവിടെ ഉണ്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങോ ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ എടുക്കാനോ ഒന്നും ഉള്ളരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ നമ്മള് അയലോക്കക്കാരുയിട്ട് സഹകാരണം ഉണ്ട് പിള്ളേര് തന്നെ ആകുമ്പോ അവര് വന്നോളും കേറിയിരുന്നോളും കതകടച്ചോളൂ ഞാൻ വന്ന് വിളിക്കു അല്ലെങ്കിൽ അത് അഹ് പിള്ളേരുടെ അപ്പ ഒന്നു വിളിക്കുവ അല്ലാതെ തോറക്കത്തില്ല ആര് വന്നാലും തോറക്കത്തില്ല കതക്
ആഹ് ആഹ് അതങ്ങനെ ന്നെയാണ് അങ്ങനെ നമ്മള് പറഞ്ഞ ജനലിയെ കൂടെ നോക്കത്തില്ലല്ലേ
ഇല്ലില്ല ജെനലി കൂടെ നോക്കത്തില്ല പക്ഷെ ഇവരറിയാതെ ഏതേലും ഒരു ജനല് ഞാൻ തോറന്നിട്ടേക്കും അതായത് കുറ്റി എടുത്തിട്ടേക്കും ഏതേലും ഒരു റൂമിന്റെ വാതിലിൽ ഏതേലും ഒരു കുറ്റിയില് ഞാന് അപ്പം ഈ ഒരാഴ്ച ആ ഒരു കുറ്റി തോറന്നു കടക്കുവാണെങ്കി അടുത്ത ഒരാഴ്ച ച്ച ഈ ഒരു കുറ്റി തുറന്നിട്ടേക്കും ഏതേലും ഒരു സാഹചര്യത്തില് ഇവര് വന്ന് പിന്നെ വല്ലോ ഒറങ്ങി എങ്ങാനും ഒക്കെ പോയാലേ
അഹ അഹ അഹ
ഭാകത്തൂടെ വിളച്ച് പോറത്തു നിന്ന് വിളിച് ചെലപ്പോ കേക്കാതെ ക്കെ വരാനോരഅവസരം ഉണ്ടാകാതിരിക്കാം
ആവോ ഉം ഓഹ് ശരി ശരി ഓ